ഹലോ
ഹലോ
ആഹ് നി നിങ്ങള് തുണിക്കടയായിട്ട് ബന്ധപ്പെട്ടിരുന്നുന്ന് പറഞ്ഞു, നിങ്ങടെ ആരുടെയോ കല്യാണത്തിന് വേണ്ടിയിട്ട്
അതെ അതെ എന്റെ ഒരു കസിന്റെ കല്യാണം ഉണ്ട്. അപ്പൊ, അപ്പൊ നമ്മള് കോടായിട്ട് ഡ്രസ്സ് സ്സ് ഡ്രസ്സ് കോട് ഇടുവല്ലോ
ആഹ് അതെ. എപ്പഴായിരുന്നു കല്യാണം?
നെക്സ്റ്റ് മന്ത് ആണ്.
അതെ. നിങ്ങക്ക് എങ്ങനെത്തെയാണ് ഉദ്ദേശിക്കുന്നേ?
ഞങ്ങക്ക് ചുരിദാർ ആയാലും ഒന്നിച്ച് ഒരേ ഒരേ പോലത്തെ, ഒരേ ഫാഷൻ ആയിട്ടുള്ള ചുരിദാർ, ഒരേ ഡിസൈന് ആയിട്ടുള്ളെ സെറ്റ് ആയിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കില് ആ വേറേ അതേപോലത്തെ നല്ല ഏതെങ്കിലും ഡ്രസ്സുകൾ, ഏതൊക്കെ കുർത്തിയോ, ഏതൊക്കെയാ ഉള്ളതെന്ന് വെച്ചാ അതിന് അനുസരിച്ചല്ലേ ഏതാ നോക്കീട്ട് നമ്മൾ അതുപോലെ ചെയ്യാം. ഷോപ്പിന്റെ ഇത് എവിടെയാന്ന് വെച്ചാൽ കറക്റ്റ്
ആഹ്, ഇത് നിങ്ങൾ വിളിച്ചപ്പോ ആ സ്ഥലത്തിന്റെ പേര് കണ്ടു. നിങ്ങളടെ നിങ്ങള് ഇപ്പം വിളിച്ചില്ലേ, അവിടുന്ന് കൊറച്ചേ ഒള്ളൂ നമ്മടെ
ആഹ് ആണുല്ലേ. ഞാന് അന് കൊർച്ച് ദിവസം ത്തിനുള്ളിൽ എന്താലും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവളേയും കൂട്ടീട്ട് വരാം.
ആഹ് ആഹ് ആ, നിങ്ങൾ എത്ര ദിവസത്തെ, ആ അതെല്ലാം ഇവിടെ ഉണ്ട്. ഫാൻസി ഉണ്ട്. അതുപോലെ ആ, അതുണ്ട്. അതുപോലെ കല്യാണത്തിന്റെ തലേ ദിവസം മറ്റേ മഞ്ഞൾ കല്യാണത്തിനാണെങ്കിലും ഉള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട്. സാധന സാധനങ്ങൾ.
ആണല്ലേ. ഒക്കെ എല്ലാം ഒരു കുടക്കീഴി ൽന്ന് പറയുന്ന പോലെ, എല്ലാം നിങ്ങളെ ഷോപ്പിലുണ്ട്ല്ലെ.
ആ. എല്ലാം ഉണ്ട്. അലങ്കാരത്തിനുള്ളതാണെങ്കിലും. വേണ്ട വേണ്ട അവിടെ നമ്മുടെ അലങ്കാരത്തിനാണെങ്കിലും, പെണ്ണിനുള്ളതാണെങ്കിലും എല്ലാം നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഓ, ഓ അത് വലിയ ഉപകാരമാണ്. അതുകൊണ്ട് ഞങ്ങക്ക് ഒന്നിച്ച് അവിടുന്ന് വാങ്ങിച്ചാ മതിയല്ലോ. വേറെ വേറെ ഷോപ്പിൽ കയറി ഇറങ്ങണ്ടാലോ, അല്ലേ.
അതെ, അതെ, അതെ. അതിപ്പോ പുതിയതായിട്ട് തുടങ്ങിയതാ ഞങ്ങള്, ഇപ്പൊ എല്ലാവരും വന്ന് അന്വേഷിക്കു ന്നുണ്ട്. ഇങ്ങനെ കല്യാണത്തിന്റെ കാര്യം അതുപോലെ മഞ്ഞൾ കല്യാണത്തിന്റെ കാര്യൊക്കെ പറയുമ്പോ അവര് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് തന്നെ ഇവിടെ തുടങ്ങിക്കൂടെ അതിന് വേറെ പിന്നെ വേറെ കടകളിൽ പോകണ്ടല്ലോന്ന് പറഞ്ഞപ്പോ ഞങ്ങള് അത് നല്ലതാന്ന് തോന്നിയപ്പോ ഞങ്ങളത് ചെയ്തു.
മഞ്ഞൾ കല്യാണം, മൈലാഞ്ചി കല്യാണം.
അതെ, അതെ നിങ്ങള് എങ്ങനത്തെ ഡ്രസ്സ് ആ, എങ്ങനത്തെയാ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഡ്രസ്സുകള് എത്ര ദിവസത്തെ പരിപാടിയാ?
അഞ്ചു ദിവസം. അഞ്ചു ദിവസം ഉണ്ട്. ഉം. അതില് ഒരു, ഒരു ദിവസം സെറ്റ് ആയിട്ടുള്ള ഇടാൻ വേണ്ടി വരില്ല. എല്ലാ ദിവസം ഓരോ കോട് തന്നെയ ആണ്. പക്ഷെ, ബാക്കിയുള്ളതൊ രോരുത്തര് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോ നമ്മൾ ഷോപ്പിൽ വന്നിട്ട് പറ്റിയത് ഏതാന്ന് വെച്ചാൽ എടുക്കാലോ.
ആ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് ഫോട്ടോസ് അയച്ചു തരാം. എന്നിട്ട് ഇഷ്ടായത് വേണമെങ്കിൽ ഞങ്ങൾ മാറ്റിവെക്കുക. എന്തെങ്കിലും ചെയ്യാം.
ഓക്കെ. അപ്പോ ഈ ഓർണമെന്റ്സ്. എന്താ പറയാ
ഫാൻസി ആയിട്ട് കുറച്ച് വേണം. അതായത്, ഗോൾഡ് കുറെ ഉണ്ട്. ഗോൾഡ് കുറെ കൊടുക്കുന്നുണ്ട്. ഹസ് സ്ത്രീധനം കുറച്ച് നല്ല സ്ത്രീധനൊക്കെ, കൊടുക്കുന്നുണ്ട്. അവർക്ക് അപ്പ അതിന്റെ ഇടെലായിറ്റ് യ് ഗോൾഡിന്റെ എടെല് ഇടാൻ വേണ്ടിയിട്ട ണ്. ഫാൻസി ഐറ്റംസെ, നല്ല വളകള്
ആ, ആ.
ഉം
അതെ, അതെ, ആ ആ. എല്ലാം ഇവിട തന്നെണ്ട്ട്ടോ. തുണികളാണെങ്കിലും, നിങ്ങൾക്ക് അഞ്ചു ദിവസത്തെ കല്യാണത്തിനുള്ളതാണച്ചാലും. എല്ലാം, ഞങ്ങളിവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ആ, അതുപോലെ നിങ്ങൾ ഡ്രസ്സ് കോഡ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കി, പുതിയ മോഡല് വന്നിട്ടുണ്ട്.
ഞങ്ങളവടെ വന്നിട്ട് ന്തായാലും എല്ലാം ഒന്ന് സെർച്ച് ചെയ്തിട്ട്, ഏത് വേണം എങ്ങനെ വേണന്നൊക്കെ തീരുമാനി
ആഹ് കുട്ടികൾക്കായിട്ടുള്ള വേറൊരു വിഭാഗം തന്നെ ഇവിടെ ഒരുക്കീട്ടുണ്ട് കെട്ടോ.
ആഹാ കുട്ടികൾക്കുള്ളതുണ്ട് ഇല്ലേ.
ആഹ് കുട്ടികൾക്കായിട്ടുള്ളത് ഇണ്ട് അതുപോലെ ചെരുപ്പുകള് ഇണ്ട്. അതെല്ലാം ഇവിടെ തന്നെയാ ഉള്ളത് അതുപോലെ ഞങ്ങള് തന്നെയാ തയ്ച്ചു കൊടുക്ക് ക്കുന്നുണ്ട് ആഹ് ചെരിപ്പും ഒണ്ട് അതെ പോലെ തയ്ച്ച് കൊടുക്കുന്നുണ്ട്.
ആഹ് തയ്ച്ച് കൊടുക്കുണ്ട് അപ്പൊ നമ്മള്, - ആഹ് തുണി അവിടെ തുണി എടുക്കാൻ പറ്റുവല്ലോ അല്ലെ അവിടുന്ന്.
ആഹ് ഇവിടുന്ന് തന്നെ ഞങ്ങള് തന്നെ തയ്ച്ചു കൊടുക്കുന്നുണ്ട്.
ആഹ് ആഹ് ആഹ്.
തയ്ച്ചതോക്കെ നിങ്ങള് ഇതുപോലെ കടെ ഇത് വന്നിട്ട് കടെല് വന്നിട്ട് എല്ലാം എടുത്ത് വെച്ച് കഴിഞ് ഇഷ്ടായത് മാറ്റി വെച്ച് കഴിഞ്ഞാ ഇവിടെ തന്നെ തയ്ക്കാനുള്ളതും ഒണ്ട് തയ്ച്ചിട്ട് ഞങ്ങള് വീട്ടില് എത്തിക്കുന്നതായിരിക്കും.
ആഹ് ആഹ്.
ഷോപ്പിലേക്ക് തന്നെ വരാൻ കഴിയാണെങ്കിൽ. എല്ലാം ഉണ്ടെങ്കി ഞാന് എൻ്റെ ഫ്രൺസിനെ ആയിട്ടൊന്ന്-
ആഹ് നിങ്ങള് വന്നോളൂ കൊ - ഇവിടുന്ന് അയച്ചാലും ഞങ്ങൾക്ക് ഒരുപാട് ഇത് ഓർഡറുകൾ വരുന്നുണ്ട്.
ആണല്ലെ അയ് ശരിയാ ആഹ് ആഹ് ആഹ് ഇങ്ങനെ എല്ലാം ചെയ്ത് കൊടുക്കുന്നല്ലോ തയ്ച്ചൊക്കെ- കൊടുക്കുന്ന തയ്ച്ചൊക്കെ കൊടുക്കുന്നല്ലേ അപ്പൊ എല്ലാം ഒരു ഒന്നിച്ച് നടക്കല്ലോന്ന് വിചാരിച്ചിട്ടേ
ആഹ് നിങ്ങളെങ്ങനെയാ. നിങ്ങക്ക് ഇത് - നിങ്ങള് ഇവിടെ മുന്നേ വന്നിട്ടുണ്ടോ അതോ നിങ്ങള് വേറെ ആരെങ്കിലും, പറഞ്ഞറിഞ്ഞതാണോ
ഞങ്ങള് ഒരാള് പറഞ്ഞ് അറിഞ്ഞതാണ്. ഞാൻ ഇതുവരെ വന്നിട്ടില്ല. അതാ ഞാൻ വഴി ചോദിച്ചത് ആദ്യം
ആഹ് ആഹ്.
ആഹ് അപ്പ പിന്നെ ഇത്രയും ഫൈമസായ ഷോപ്പായതു കൊണ്ട് എന്തായാലും ഇനി വഴിയൊന്നും ചോദിക്കേണ്ടല്ലോ, ആരോടെലും. ചോദിക്കുമ്പോഴേ വഴി പറഞ്ഞു തരുവല്ലേ. പ്രത്യേകിച്ച് ചോദിച്ച് അന്വേഷിക്കാനൊന്നും ഇല്ലാലോ ഇല്ലേ.
ആഹ് ഇല്ല ഇല്ല.
എന്നാ അപ്പ ഞങ്ങള് തീർച്ചയായിട്ടും എന്നാ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ എന്തായാലും വരാം
ആഹ്, ആഹ്, ഇതിന് കൂടുതല് എന്തെങ്കിലും നിങ്ങക്ക്-
എന്താണ് കൂടുതല്-
കൂടുതല് എന്തെങ്കിലും അറിയാനുണ്ടോന്ന് ചോദിക്കാ.
ആഹ് നിങ്ങള് അവിടെ നമുക്ക് മെഹെന്ദി ഇടാന് അന്നത്തെ- ഇപ്പം മേക്കപ്പ്സ് മേക്കപ്പ് ചെയ്യാനൊക്കെയുള്ള ആൾക്കാര് ബ്യൂട്ടീഷ്യനൊ
ആഹ് അതും ആഹ് അതും ഒണ്ട് അതും ഒണ്ട്
എല്ലാം ഒണ്ട് ഇല്ലേ
അത് ആഹ് അത് ഞങ്ങടെ മേലെ തൊടങ്ങിട്ടുണ്ട്
അത് അത് ഇതുപോലെ അവര് കസ്റ്റമറിന്റെ ഓരോ- അത് അനുസരിച്ച് ഞങ്ങള് തൊടങ്ങിയതാണ് അതും
അപ്പ അങ്ങനെയാണ് അപ്പൊ എന്തായാലും ഞങ്ങള് എന്തായാലും വരുന്നുണ്ട് എന്നാലും- ട്ടോ കൊറച്ച് ദെവസത്തിനുള്ളി ഞാന് എന്റെ ഫ്രണ്ട്സിന്റെടുത്ത് ഇപ്പൊത്തന്നെ മെസെജ് ഇടട്ടെ എന്താ പറയുന്നേ നോക്കിട്ട്-
നമ്മള് നിങ്ങളെ ഷോപ്പ് തന്നെ വരാനാണ് വിചാരിച്ചത് ഇഹ് കൊറച്ചൊക്കെ ഞങ്ങള് അറിഞ്ഞിട്ടിണ്ട് ഷോപ്പില് പക്ഷെ ഇപ്പം ഈഹ് സ്വന്തായിട്ട് അവിടെതന്നെ സ്റ്റിച്ച് ചെയ്തു കൊടുക്കുന്നത് അതുപോലെ മേക്കപ്പിന്റെ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു
ആഹ് അതൊന്നും അധികാരും ആഹ് അറിഞ്ഞിട്ടില്ല കാരണം അതിപ്പോ തുടങ്ങിട്ടേ ഉള്ളൂ ഹുമ് ഈ റൂമുകൾ കിട്ടാതായപ്പഴേ കട കടകൾ ആഹ് കടകള് കിട്ടാതായപ്പോ ഹ് മ് അപ്പ അപ്പൊ പിന്നെ എല്ലാതും കൂടെ ഒരുമിച്ചാക്കി അതാകുമ്പോ വരുന്നവർക്കും സൗകര്യാണല്ലോ
ആഹ് അതന്നെ ആഹ് അല്ല നമുക്കിപ്പൊ മൈലാഞ്ചി ഈഹ് മൈലാഞ്ചി ഇ വേണെങ്കിൽ ഞങ്ങൾ ഷോപ്പിലേക്ക് അങ്ങോട്ട് വരണോ അല്ലെങ്കിൽ നിങ്ങള് വീട്ടില് വന്നിട്ട് കൊടുക്കോ അങ്ങനൊക്കെ ഉണ്ടല്ലോ
ആദ്യം നിങ്ങക്ക് വല്ല ഡിസൈനോ കാര്യങ്ങളോ മനസ്സില്ണ്ടച്ചാ അത് കാണിച്ചു തരേ എന്തെങ്കിലും ചെയ്യ അല്ല നിങ്ങള് ഞങ്ങടെ കൈയിലുള്ള പുതിയത് പുതിയത് കാണിക്കണങ്കി അങ്ങനെ കാണിച്ചിട്ട് നിങ്ങക്ക് അതിൽന്ന് ഒരെണ്ണം തിരഞ്ഞെടുക്കാ ഹ് മ് ആദ്യം ആദ്യം ഷോപ്പില് വന്നിട്ട് കടേൽ വന്നിട്ട് നിങ്ങൾ ആദ്യം സംസാരിക്കുന്നതായിരിക്കും നല്ലത് ഈ തുണി എടുക്കാൻ വരുമ്പഴേ ഒന്ന് കേറി ആഹ് കല്യാണ പെൺകുട്ടിയേം കേറിയിട്ട് അവരൊയിട്ടൊന്ന് സംസാരിക്കട്ടെ
ആഹ് ആയിക്കോട്ടെ
കാരണം അവർക്ക് അവര്ടെ കല്യാണത്തെ കുറിച്ചിട്ട് ഒരു ഇതുണ്ടാവല്ലോ മനസ്സില് എങ്ങനെ ഒരുങ്ങണം ആഹ് എങ്ങനെ ഒരുങ്ങണം എന്നുള്ളതൊക്കെ അവർക്ക്
അല്ല അവര് പറഞ്ഞതൊട്ടും അതിനനുസരിച്ച് അവരെന്താന്ന്ച്ചാ ചെയ്യട്ടെ അല്ലേ
ആഹ് അതെ ചെയ്യട്ടെ
എന്നിട്ടവരെല്ലാം നോ നമുക്ക് വീട്ടിൽ വന്നിട്ട് ഇട്ട് തരാണെങ്കിലെയ്
ആഹ് ഇട്ട് തരും മൈലാഞ്ചി വീട്ടിൽ വന്നിട്ട് ഇട്ട് തരും
ഇതില് എന്താണ് വീട്ടില് ഉം പെണ്ണ് കല്യാണപെണ്ണ് മാത്രം ആയിരിക്കില്ലല്ലോ വേറെയും കൊറെ അംഗങ്ങളൊ
ആഹ് ആഹ് അത് കൊഴപ്പല്ല നമുക്ക് അധികം പൈസ കൊടുക്കണ്ടി വരും അത്രേ ഒള്ളൂ
ആഹ് അതെ അതെ അത്ക്കും നിങ്ങൾക്കും ലാഭാണല്ലോ അത് ഇട് മെഹന്തി ഇടുന്നോർക്കും ലാഭാണല്ലോ കുറേ കുറച്ച് ബുദ്ധിമുട്ടിയാലും കുറച്ച് അധികം പൈ ക്യാഷ് കിട്ടുവല്ലോ കയ്യില് പോവാന് ഹ് മ് ഹ്മ്മ് അങ്ങനെയാണ് ഇപ്പൊ എല്ലായിടത്തും വന്ന് ഇട്ട് കൊടുക്കുന്ന ഒരു പരിപാടിയാണല്ലോ അതാ ഞാൻ ചോദിച്ചേ മറ്റൊരു കല്യാണപ്പെണ്ണ് മാത്രം അങ്ങോട്ട് വന്ന് ഇടുമ്പോഴേ ആഹ് അതെ കല്യാണ പെണ്ണ് മാത്രം അവിടെ വന്ന് ഇടുമ്പോ അവർക്ക് അവടെ കയ്യിൽ മാത്രല്ലേ ആവൊള്ളൂ
അതെ
അപ്പൊ ബാക്കിയുള്ളോരൊക്കെ ഇടാൻ ബുദ്ധിമുട്ടും പിന്നെ ഒരു വിധം ആർക്കൊക്കെ അറിയാം അതോണ്ട് വല്ല്യ പ്രശ്ന ഇല്ല എന്നാലും ഇപ്പോഴത്തെ പെൺകു. കുട്ടികളൊക്കെ അവരുടെ കാര്യങ്ങൾ നോക്കുന്ന തെരക്കിലായിരിക്കും അവർക്കന്നെ ഉണ്ടാവല്ലോ ഇഷ്ട. ടമ്പോലെ മേക്കപ്പെയ്യാനും. അവരുടെ കാര്യങ്ങള് ഇഷ്ടം പോലെ എന്താ പറയാ ഒരുങ്ങാനൊക്കെ ഉണ്ടാവല്ലോ അവർക്ക് അതിനെടുക്ക് ബാ.
നിങ്ങെന്താണെങ്കിലും ആദ്യം കടയിലൊന്ന് വന്നിട്ട് നിങ്ങൾ കടയിൽ ഒ. ന്ന് വന്നിട്ട് ആദ്യം അവരോട് സംസാരിക്കൂട്ടോ
ആയിക്കോട്ടെ
എന്നിട്ട് പിന്നെ നിങ്ങക്ക് എന്താ ഏതൊക്കെ വേണം ഏതൊക്കെ വസ് സ്ത്രങ്ങൾ വേണംന്നുള്ളതൊക്കെ നമുക്ക് അ പ്പൊ തീരുമാനിക്കാം അതുപോലെ ചെരുപ്പാണച്ചാലും മറ്റ് ആഭരണങ്ങളാ ണെങ്കിലും നമ്മക്ക്ണ്ട് നല്ല നല്ല മോഡലുകളൊക്കെ വന്നിട്ടുണ്ട്
ആ
തുണികളാണെങ്കിലും അതുപോലെ നിങ്ങള് ഏഹ് കല്യാണത്തിന് സാരിയാണോ അതോ. ലെഹങ്ക അങ്ങനെ എന്തെങ്കിലും
ആഹ് ലഹങ്കണ ലഹങ്കാണ് സംഭവം.
അതെല്ലേ ആഹ് ആഹ്.
ആ ആ പിന്നെ വൈകുന്നേരം പരിപാടിക്ക്
ആഹ് വൈകുന്നേര ആവുമ്പോഴേക്ക്
ആഹ് ആഹ്.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
ആഹ് ലഹങ്ക വിടെ നമ്മള് തുണി എടുത്ത് തയ്പ്പിക്കുന്നുണ്ട്. അതുപോലെ നമ്മള് വാടകക്ക് കൊടുക്കുന്ന പരിപാടി ഉണ്ട്ട്ടാ ഇപ്പ അധികം വാടക. ക്ക് എടുക്കുന്നതും ആണ് ചോദിച്ചു വരാറ്. ആഹ് ആഹ് അത് കൊടു
ആഹ് ക്യാഷ്ള്ള ടീമാ.
അതെല്ലേ ആഹ്.
ങ്ങട്ടെനെ വാങ്ങിക്കായിരിക്കും.
ആ അതെ അതെ ആഹ് ആഹ്
വടക്കെടുക്കാന പൈസ കൊറവാണ്